ആഹ് പറയൊ ആഹ് ഓ കേൾക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെ വിശേഷം സുഖല്ലേ
ഓ സുഖം തന്നെ ഭക്ഷണോക്കെ കഴിച്ചോ
കഴിക്കണം ഇല്ല കഴിക്കാന് ആവണേ ഉള്ളോ
ആണല്ലേ കുട്ടികളൊക്കെ കയിച്ചോ
ആഹ് കുട്ടികള് കഴിച്ചു
എന്തേനിഫുഡ്
ഫുഡ് എന്താ ഫുഡ് സാധാ ചോറന്നെ വെറുംചോറും ബീഫും
ആഹ് ബീഫ് ഇണ്ടാവല്ലോ അ പെരുന്നാള് കഴിഞ്ഞോണ്ട്ല്ലേ
ത്തുണ്ടാവും ങ്ങള് ങ്ങക്കെന്താ രാത്രി എന്താ
ഞങ്ങക്കന്നെ സാദാ ചോറും നാറ്
ആ ചപ്പ് പ്പാത്തിക്കൊ ഇണ്ടാക്കല്ണ്ടോ
ചപ്പത്തി ഓ ഇണ്ടാക്കണ്ട് ഫുഡ് ചോറ് കൊറവാണെങ്കിൽ ചപ് പ്പാത്തിണ്ടാക്കും
ആ നേരത്തെ കഴിക്കോ ഭക്ഷണം
ആഹ് കുട്ട്യാക്ക് കൊടുത്ത ബേക്കിൽ ഞങ്ങളും കഴിക്കും ഓൽതെന്തായാലും ബാക്കി ക്കെണ്ടാവോ ആ കൂട്ടത്തിന് ഞങ്ങളത് കഴി വല്യോന്, ഓന് ഇപ്പൊന്നും കഴിക്കൂല ഓനൊക്കെ വരാനാണേള്ളൂ
ആഹ്
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
പിന്നെന്താ സുഖായിട്ട് പോണ് പിന്നെ മഴെക്കെണ്ടാവടെ
മഴ കൊറവാണിപ്പം
ആ ചെറുതായിട്ട്
ചെറുതായിട്ടല്ലേ ആഹ് ഇവടെ അങ്ങനെന്നും വലിയ മഴയൊന്നുല്ല്യ മഴ അങ്ങനെ വരും ഇടിയും മിന്നലും ഇങ്ങനെ വരും മഴ അങ്ങനെ പെയ്തിട്ടില്ല
ആഹ് ഇപ്പൊ ജൂൺ ഒന്നാന്തി ആ മഴ ഇണ്ടാവലുണ്ടല്ലോ എല്ലാ
ഇണ്ടാവലിണ്ടാ താണ് ആവശ്യം ഇല്ല മ് അതാകുന്ന ടൈം സ്കൂളൊക്കെ തൊറന്നല്ലേ ഓ എന്തേ ആ നൊ പെരുന്നാൾ അത് അന്ന് പെയ്തീന് നല്ല മഴ
ആഹ്
അവിടന്നായിരുന്നോ പെരുന്നാളിനന്നും
ആഹ് ചെറുതായിട്ടൊക്കെ
ആഹ് ആഹ്
ഒന്ന് എവിടുക്കും പോവാൻ പറ്റിലേച്ചാ
ആ അന്ന് വൈകുന്നേരം ഉച്ചേൻ്റെ ശേഷാ പോയത്
ആ
പിന്നെ വിരുന്നാരൊക്കെ വന്നല്ലേ അപ്പൊ പിന്നെ ഉച്ചേൻ്റെ ശേഷം പോവാനാ കഴിഞ്ഞെ വീട്ടിക്കൊക്കെ
ആ എന്തേന് സ്പെഷ്യല് എന്തേന്
ബിരിയാണിയന്നെ ഇണ്ടാക്കിന്
ആഹ്
പിന്നെ ജ്യൂസും
ആഹ് ആഹ്
ഇങ്ങളവടെ എന്താണ്ടാക്കീന് പായസണ്ടാക്കീന് പിന്നെ ഒ വേണ്ടാ വെച്ച് എന്നും പായ സല്ലണ്ടാക്കണേ എല്ലാ പെരുന്നാക്കും അപ്പൊ പിന്നെ ഒന്ന് വെറൈ ഞായിക്കോട്ടെ വിചാരിച്ച്
ആ ഞങ്ങള് പിന്നെ ബിരിയാണീം
ആ എന്ത് പായസായിരുന്നു
അതുതന്നെ പായസന്നെ
സേമിയ
ഫുഡുണ്ടാക്കോ
ആ ബിരിയാണി അങ്ങനൊന്നും ഒണ്ടാക്കുല പിന്നെ യൂട്യൂബ് നോക്കിയാനങ്ങനെ ത
ആ ഇപ്പ പിന്നെ എല്ലാം അയിന്ണ്ടല്ലോല്ലേ യൂട്യൂബ് ഉണ്ടായതൊണ്ട്
യൂട്യൂബ് ഉണ്ടായതോണ്ട് ഇങ്ങനെ തട്ടിമ മുട്ടി പോകുന്നു
എല്ലാണ്ടാക്കാം എല്ലാർക്കും എല്ലാ റെസിപ്പിറിയും ആ കൊറയൊക്കെ
ഏ കുട്ടികക്ക് ഇഷ്ട്ടാണോ
ആ പിന്നെ എപ്പളൊന്നും ഇണ്ടാക്കലില്ല കേടല്ലെ ഇങ്ങനെന്നാ
ആ ആ ശരിയാണ് എങ്ങനെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാറുണ്ടോ
ഏ വല്ലപ്പോഴോക്കെ
ഏ
മ് എപ്പോഴേലൊക്കെ ങ്ങനെ ഇവി ഡ്രം പോയപ്പുളും കഴിക്കണ് ശരിയല്ലല്ലോ
ആ ശരിയ സ്കൂളൊക്കെ തൊറന്നോണ്ട്ല്ലേ
ആ സ്കൂള് തോറന്നോണ്ട് അയിന്റെ തിരക്കിലാണ് ബുക്ക് പൊതീണ ആ കൊറെ പോയിഞ്ഞു ഞ്ഞുണ്ട് എപ്പൊ സ്കൂളിന്ന് ടെക്സ്റ്റ് ബുക്കും പ്പ കിട്ടണോളെ
ആ ആ ഇവിടെ അങ്ങനെ കിട്ടിട്ടില്ല വലിയാക്ക്‌ കിട്ടി കില്ലേ ചെറിയക്കെ കിട്ടിട്ടുള്ളൂ
അതൊക്കെ കഴിഞ്ഞോ
ആഹ് പൊതിയല് കഴിഞ്ഞു ഇന്നലെ പൊതിഞ് കൊടുത്തു ഉം വല്യായക്ക ട്ടെ കിട്ടാണ്ട്
ആഹ് അതെന്നേണ് പിന്നെ എന്റെ ചെറിയ മോക്ക് എ ട്ടാംതി തൊറക്കുള്ളൂ സ്കൂള്.
ആണോ എന്താ എൽ കെ ചെയ്യും കേജിയാ അങ്ങനെന്തെങ്കിലുവാ ആഹ് ആ ചില എടങ്ങളൊക്കെ അങ്ങനെയണാല്ലേ ഇവിടൊക്കെ എൽ കെ ജി യു കെ ജി ഒക്കെ ഒരുമിച്ചാട്ടോ തൊറന്നേ
ഏഹ് ഇവടെ എട്ട് എ ട്ടാൻതിയാണ് ഉം അല്ല അല്ല ഇംഗ്ലീഷ് മീഡിയം സി ബി എസ് ഇ ഇംഗ്ലീഷ് മീഡിയം ഉം പിന്നെ അവിടെ എന്തൊക്കെ കൃഷിയൊക്കെ ഇണ്ടോ?
കൃഷിയൊന്നുല്യാ വെല്ല്യ സ്ഥലങ്ങളൊന്നുല്ല
ആഹ് ഇപ്പ ഇതൊന്നും അല്ല.
ആഹ് മുറ്റം ഒന്നും കൊറവാണ്
പൂക്കളൊക്കെ ചെടികള്.
ചെടികൾ ഇതുവരെ, അങ്ങനെയല്ല കരിവേപ്പ് കറമൂസ് അങ്ങനെയൊക്കെ ഇണ്ട്. അല്ലാത്തെ ഇതൊ
ആ അതൊക്കെ ഇണ്ടായ തന്നെ വെല്ല്യ കാര്യാ. നമ്മളെ വീട്ട്ക്കാവശ്യള്ള സാധനങ്ങൾ ഉം. ഒരു കറിക്കണങ്കിലൊക്കെ മുരിങ്ങന്റെ എല ഇണ്ടോ?
എലയിണ്ട്.
ക്കാ നല്ലത്
ഉം അത ഓ മുരിങ്ങ താളി പഷ്ടം
ആഹ് മുരിങ്ങ ചക്ക ക്കുരൊക്കെ ഇട്ടാണ്ട് കറി വെക്കോലൊ അത് നല്ല ടെസ്റ്റാ ഉം അത് ഇൻക്കല്ല ഷ്ട
ആണ്ലെ അവ്ടെന്താ പ്ലാവ്ണ്ടോ
ആ ണ്ടേ പാവും ന്താ മൂച്ചി ഉചൊക്കെ ഉണ്ട്
ആ ണ്ട് ലേ ഇവിടെ അതൊന്നുംല്ല മാവും പ്ലാവും റിയ പിന്നെ അടുത്ത വി- പിട്ടുന്നഓലൊക്കെ കൊണ്ടുവന്നരും
ആഹ ആഹ അതൊക്കെ ആയാൽ തന്നെ കുട്ടികൾക്ക് ചക്കനും മാങ്ങനക്കത കുട്ടികൾ
അന്നെ എവിടുന്നെങ്കിലൊക്കെ കിട്ടുമ്പോ അധികം ഉ- റ്റാണല്ലോ
ആഹ ആഹ്
ആഹ അതന്നെയാണ് പിടിച്ച കൊടുത്ത് കിട്ടണില്ലേ ഇനി
ആ പിന്നെ എന്തൊക്കെ ഇല്ലേ ഉറങ്ങാനായിട്ടില്ല
ആഹ്
അണ അത് ഞങ്ങൾ ഉറങ്ങിട്ടേക്കെ ഉറങ്ങള്ളൂ അല്ല മദ്രസ് സ്‌കൂൾന്റെ ഒപ്പ അവർ ആ ആ ആ അപ്പോ സ്കൂൾക്ക് പോണ നേരത്തെ പോണം സ്കൂൾക്ക് എട്ട് മണിയാകുമ്പോൾ പോവും പിന്നെ അഞ്ചരക്ക് വരുള്ളൂ സ്കൂളും ഒക്കെ കഴിഞ്ഞിട്ട്
ആ സ്കൂൾ ബസ്സിലാവൂലേ
ആഹ് സ്കൂൾ ബസ്സില്
ആഹ
സ്കൂൾ ഗവൺമെന്റ് സ്കൂൾ അവിടെ അടുത്തേള്ളൂ അഞ്ചിനിറ്റ് പോവാൻഉള്ള ദൂരേല്ലേ
അഏ നടക്കാനോള്ളൂ
ഓ നടക്കാനുള്ളു അതന്ന ഇവിടെ പ്ലസ് ടു വരെണ്ട് പ്ലസ് ടു ഉണ്ട് ബി എഡ് ഉണ്ട് റ്റിറ്റി സി യുണ്ട് നല്ലത അയിന്
ആഹ പ്പൊ സുഖമാണല്ലോ ബസിന്റെ പൈസ കൊടുക്കണ്ട
ചോറുണ്ണാൻ ചെറിയോൻ വരൂല്ല വലിയോൻ വരും. ചെറിയന് പിന്നെ സ്കൂള നിന്ന്തിന്നു ചെറിയ കുട്ടിയല്ലേ ഒന്നാം ക്ലാസ്സിലാണ്. അപ്പൊ അവിടുന്ന് പോ സ്കൂളിൽ നിന്നു കഴി ഓനല്ല ഫുഡുണ്ട്. ഞാൻ വലിയവനോട് പറയും, അവിടുന്ന് കഴിച്ചോ. അവിനിഷ് ഇല്ല ഓന് ഇവിടെ വന്ന് കഴിക്കണം.
ആഹ്.. നമ്മളൊക്കെ പോയിന പോയിന പോലെ ചെറു പെറും കടല നല്ലപ്പോ അല്ല ആത് അ അതുണ്ട് പിന്നെ സാമ്പാറ് ചോറ് അ..
ഓഅതൊണ്ട്. സ് സദ്യയുണ്ട്. ഒല്ക്ക് വേണ്ടാ അത്രകേട്ടൊള്ളൂ. നമ്മള ഇപ്പയിന് ചെറുപയറും ചോറുവ ല്ലേ.
അ
നല്ല, ബഹളാണല്ലോ ഹ്. ഹും..
ആഹ് കേ കേൾക്കണുണ്ടോ എത്ര പറഞ്ഞാലും കേക്കൂല മ മക്കളുള്ള സമയല്ലേ.
ഹ. ഹ ഹ. നോക്കീട്ട് കാര്യമില്ല. എല്ലാം തന്നെയാണ് ഉം.. മക്കളൊക്കെ കഴിച്ചിലെ ഫുഡ്.
കൊടുക്കും.
അ അ അ
ഞങ്ങള്പിന്നെ കുറച്ച്, കുറച്ചുകഴിഞ്ഞിട്ട്.
അ അ
കിടക്കും ഉപയും പള്ളിക്കൊന്ന് പോയി വന്നിട്ടെ. അങ്ങനെ
ആഹ ആഹ് പള്ളി അടുത്തെന്നെ
ആത്തന്നെ
ആഹ് യാത്രക്ക് െ പ്പശല്യള്ളതല്ലേ
ഏഹഎവിടൊക്കെ നല്ലോണണ്ട്
ആഹ് അല്ലേ ഇപ്പ ഇവിടെക്കണ്ട് ഇപ്പ നമ്മള് ഫോണില് വാ ന്യൂസിലൊക്കെ അതാണെല്ലോ കേൾക്കണേ
ആഹ് ആഹ് പേടി ആണ് കുട്ടിളൊക്കെ ഒറ്റക്ക് പോകെര്ക്കും പറഞ്ഞ കേക്കാതെ പോകും
ഓളോട് പിന്നഅങ്ങോട്ട് പറയുന്നത് ഇഷ്ട്ടല്ലല്ലോ
ഇല്ല ഓല് വിചാരിച്ചത് നടക്കണം ഊം
ഇങ്ങനെ ഫോണ്മ്മലൊക്കെ ഇര് ഫോണ് യൂസ്സെയ്യ്നോലാ
എപ്പളുണ്ടാവും കയ്യില് പിന്നെ ഞമ്മള് ലോക്ക് ലോക്ക് ഇട്ടാലും മറഞ്ന്ന് നോക്കും
ആഹ് അതാാണ് എങ്ങനെയെങ്കിലൊക്കെ കണ്ടെത്താണോല് നമ്മളന്നെ അറിയില്ല ഇപ്പൊ എങ്ങനെയാണോ ഓല് കണ്ടെത്തിയേന്ന്.
ആഹ് അപ്പ പിന്നെ അത് മാറ്റണം
ആഹ് ഞാനും അങ്ങനെന്നെല്ലോ മാറ്റി കളിക്കലാ
ആഹ് കുട്ടികള പറഞ്ഞിട്ടും കാര്യല്ല ഓലെ പ്രായപ്പതല്ലേ
ഒക്കെ കൊറോണ വന്നേന്ന് ശേഷം ആഗതായതല്ലേ ഓല്ക്ക് സ്വന്തം ഒരു കയ്യില് ഫോ ഫോണാ കിട്ടല്ലേ നമ്മളിപ്പോ സ്കൂളൊക്കെ സ്കൂൾ പഠനൊക്കെ അതില്
ആഹ് ശരിയാ
അയിന്റെ ശേഷാണ് ഫോണല്ല കൂ
ആഹ് പിന്നെന്ത് നാ ഒക്കെന്നാ. എന്ന ശെരി. ആഹ് ആ